ഹലോ
കേക്കോ
ഹലോ
കേക്കാവോ, കേക്കാവോ? ഉം കേൾക്കുന്നുണ്ടോ ആ ഓക്കെ ആ ഇണ്ട്ണ്ട് ആഹ് ഇണ്ട്ണ്ട് അവിടെന്താ റേയ്ഞ്ചിന്റെ കൊഴപ്പണ്ടോ?
ഇവടെ റേയ്ഞ്ചിന് കൊഴപ്പല്ല തോന്ന്ണ്ടോ?
ഇല്ലാലാ ആഹ് ഓക്കെ കൊഴപ്പൊന്നുല്ല കേക്ക്ന്ന്
ആഹ് ശരി ഇവടെ പിന്നെ താഴെ റേയ്ഞ്ച്ല്ലാതോണ്ട് ഞാൻ മേലെ ടെറ
ആണ്ലേ ആഹ്, ആഹ് റൂമിലേക്ക് കേറുമ്പോ റേയ്ഞ്ച് കൊറവ?
ആഹ് റൂമില്
റൂമിലേക്ക് പോയ്ട്ട്ന്ന് ആണ്ലേ ആഹ്, ആഹ് അപ്പൊ മേലെ വന്നിട്ടല്ലേ വൈകുന്നേര ടൈമില് എല്ലോദിവസോം അങ്ങനെ ടെറെസിന്റെ മേലെ കയറാറുണ്ടോ?
ആഹ് വെരുന്ന് ഇല്ല ഞാനങ്ങനെ കേറാറൊന്നുല്ല സത്യത്തിൽ പിന്നെ ന്നമുക്ക് പിന്നെ കൊറെ പഠിക്കാനുണ്ടാവും അപ്പ പിന്നെ അതിന്റെ എടയില് വന്ന്ട്ട് അയിന്റെ മേലെ കയറണ്ടാവിശ്യമില്ല.
അതെലേ
ഉം
മഴണ്ടോ?
ഇല്ല മഴ ഇപ്പൊ ഇല്ല അവിടെ ഇണ്ടോ?
അഹ് ആഹ് ഇവിടെ ചാറിക്കൊണ്ട് പോയി
മ് ഹ്
ഉം
പിന്നെ സാധാരണ എന്തൊക്കെയാ കുക്കെയ്യാർ?
കുക്കിയാറി എവിടെ വീട്ടിലാ?
അഹ്
വീട്ടില് എന്താ കൊക്കെയാ വെച്ചിട്ടണ്ടെങ്കി നോർമലായിട്ട് ന്നമ്മളോടെ പച്ചറിം കാര്യങ്ങളക്കെന്നെയാണ് ചെയ്യാറ്. പിന്നെ പൊർത്തുന്ന്വരുബൊ ചെലപ്പോൾ കൊർച്ച് വാങ്ങും ഇല്ലെങ്കിൽ വാങ്ങ സാമ്പാർ കക്ഷ്ണങ്ങളും കാര്യങ്ങളൊക്കെവാങ്ങും പിന്നെ മൊട്ട പിന്നെ സൺഡേ സാറ്റർഡേക്കെ ആകുമ്പോൾ ചിക്കനോ ബീഫോ എത്നെവാങ്ങും പിന്നെ ആഴ്ചയില് ഒരിക്ക് മീനെന്തെങ്കിലും വാങ്ങും.
ഉം
ഉം അങ്ങനെ
അങ്ങനെയാ?
ആഹ്
ആഹ് സാധാരണ ഫ്രൂട്ട് ഒക്കെ എന്താ കഴിക്കാറ് എന്താ മേടിക്കാറ് ഫ്രൂട്ട്സ് ആയിട്ട്?
ഫൂട്ട് ന്നമ്മളങ്ങനെ വാങ്ങാർ മുന്തിരി ആപ്പിൾ അങ്ങനെ വാങ്ങും പക്ഷെ വല്ലപ്പോഴും വാങ്ങാറൊള്ളൂ. പിന്നെ നമ്മളിവിടെ അവകാടോ മാങ്കോ
അഹ്
ആഹ് പപ്പായ ഒക്കെ ഇണ്ട് ചക്ക ഉം ഒക്കെണ്ട്.
ഓ ഓ നിങ്ങള് ചക്കേം കൊണ്ട് ചക്ക ചക്കയപ്പ ഒക്കെ ഇണ്ടാക്കോ?
ഓ ചെക്കപ്പൊക്കെ ഇണ്ടാക്കും പയുത്ത കിട്ട്ണെ ചെക്കപ്പണ്ടാക്കും പിന്നെ ച ക്കപുഴുക്ക് ഇണ്ടാക്കും ചക്ക വർക്കും. പിന്നെ കുരു കൊണ്ട് ചക്കക്കുരു മാങ്ങിണ്ടല്ലോ ചക്കക്കുരു മാങ്ങി കറി വെക്കും
ആഹ് നിങ്ങക്ക് സ്വന്തമായിട്ട് ചക്ക ഇതൊക്കെയ ഉണ്ടോ മ്മ എന്താ സ്ഥലൊക്കെ ഉണ്ടോ ചക്ക മരം ഉം ഉം മാവോ മാവുണ്ടോ
മാവുണ്ട്
ഏത് മാങ്ങയാ ഉള്ളത്
നമ്മള് പാണ്ടി മാങ്ങാന്ന് പറയും സേലം മാങ്ങാന്ന് പറയും
ചേലമാങ്ങ എങ്ങനെ പുളി ഉള്ളതാണോ
അത് അധികം പുളി ഇല്ല പക്ഷെ പഴുത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അത്
ആണോ അപ്പൊ നി എങ്ങനെ പഴിപ്പിക്ക ഭയങ്കര കട്ടിയുള്ളതാണോ
ആഹ് അത് കട്ടിയുള്ള ഭയഗരായിട്ടുള്ള പെട്ടന്ന് ഒരു സൈഡ് പുഴവായി പോവും
ഓക്കേ ആഹ് മറ്റേ ഇങ്ങനെ പഴുത്തു വരുമ്പോ അല്ലെ ആഹ്
ഇപ്പോഴ തരുനൂല സൈഡ് മൊത്തം പേടായി പ്പോവും
മ മറ്റേ ഭാഗം പെട്ടെന്ന് ആവത്തു ഇല്ല ഈ ഭാഗം ആയ ഭാഗത്ത് ഇത് ആവുക
ആഹ് അതെ അങ്ങനെ തന്നെ പിന്നെ കല്ലൊക്കെ വീണ കഴിഞ്ഞാൽ പെട്ടെന്ന് നാശായി പൊവും
ആഹ്
ഉം നല്ലറെസാച്ചു ആഹ് ആലപ്പ ഴും വീഴുണ്ടെങ്കിൽ കുത്തി കഴുമ്പോൾ അത് പെട്ടെന്ന് പുഴുവ വരാൻ ചൻസ്ണ്ട്
ആണോ അങ്ങനെയുള്ളതോ
അഹ് അങ്ങനെയുള്ള
ആലിപ്പഴം വീഴുമ്പം അത് ഇങ്ങനെ പൊട്ടി പോകുന്ന ചാൻസ് ഉണ്ടോ അങ്ങനെ
ആഹ് പൊട്ടി പോയിട്ട പൊട്ടി കീറി പോകും അത് കുറച്ച് മു പോ അത്യാവശ്യം വല്യ മാങ്ങിയാവുന്നേത്ഒരു മാങ്ങാ തന്ന ഏകദേശം അരക്കിലൊ അടുത്തുണ്ടാവും
ആഹ് വലിയ കുടം പോലെയള്ള ല്ലെ
ആഹ് അതന്നെ അത ന്നെ പിന്നെ ആച്ചാർടാൻക്കെഅടിപൊളിയാ അധികം പുളിയില്ല നോർമല് പുളി ടേസ്റ്റ ആണ് പക്ഷെ പെട്ടെന്ന് അലുത്തപോകും
ആഹ് ഇതു ആദ്യം മുതല അവടെ ഉള്ള മാങ്ങ മാവാണോ അതു
അതെ അതെ കൊറെ അല്ലല്ല കൊറെ കാലമായിട്ടുള്ളൂ ഒരു വർഷം
ഇതാരാ ഇ പ്പൊ കൊണ്ടുവന്ന നോക്കെ
ആഹ് അത് ഓർമ്മില്ല
ആഹ് ആഹ് ആഹ് ആഹ്
ഓർമ്മില്ല അത് കൊണ്ടുവന്ന ഓർമ്മില്ല
നമ്മുടെ ഇവിടെ പേരക്കാ മാങ്ങ എന്ന് പറയുന്നറിയോ
ആഹ് അറി അറി അറെം നല്ല മധുരുള്ളം മാങ്ങിയല്ലേ
ആ നല്ല മദുരള്ള രണ്ട മൂന്ന് മരം ഉണ്ട് രണ്ട് മൂന്ന് മരംമുണ്ട് ഇവിടെ പെരക്ക മാങ്ങ അപ്പൊ അത് എല്ലാം കൂടി ഇപ്പൊ പഴുത്തിട്ടില്ലത് ഇപ്പൊ അതിലില്ല കായി ഇല്ല അത്ഓരോ സീസണിലല്ലേ ഇങ്ങനെണ്ടാവുള്ളു അത് എപ്പോഴും ഉണ്ടാവത്തില്ല
എപ്പളും ഉണ്ടാവില്ലലെ
ഇല്ല
ആഹ ഓക്കെ ഓക്കെ
അത് പഴത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് അത് ഫുള്ള്
അടിപൊളിയാഅല്ലേ
അതെ
ഓക്കേ ഓക്ക ആ ഹ് അതെയത് പച്ചക്കന്ന്ണ്ടെങ്കിലും നല്ല മധുരാണല്ലോ അതല്ലെ
ഏതാ പെരക്കാ മാങ്ങിയാ പെരക്കാ പേരക്കമാങ്ങ പ പച്ച ആ പച്ചക്കക്ക് വന്നാലും അത് ചനച്ചിട്ട് എന്ന് പറയില്ലേ മൂത്തിട്ട്
ആഹ് എനിക്കൻസിലായിഎല്ലാ എല്ലാ കളർ വരുമ്പോ അല്ലേ
ആഹ് അപ്പോളും അത് നല്ല രസമാണ് പക്ഷെ പച്ചയ്ക്ക് നമ്മള അങ്ങനെ കഴിക്കാറില്ല അച്ചാറൊന്നും നമ്മള അതുകൊണ്ട് ഇടാറില്ല കേട്ടോ
ആഹ് പിന്നെ മധുരമുള്ളത് കൊണ്ട് ഉം പിന്നെ അച്ചാറി അല്ലെ
ആഹ് അച്ചാറൊന്നും ഇടാറില്ല അച്ചാറൊക്കൊ സാധാ മാങ്ങ ഉപയോഗിച്ചിട്ടാണ്. അച്ചാറൊക്കെ ഇടാറ് അത് നമ്മള്. ആഹ് മറ്റേ കോട്ട മാങ്ങ എന്ന് പറയുന്നൊരു മാങ്ങയില്ലേ?
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ.
അതൊക്കെ വെച്ചിട്ടാണ് അച്ചാറ് അതെ പിന്നെ കണ്ണി മാങ്ങയാവുമ്പോ കണ്ണി മാങ്ങ കൊർ ച്ച് അച്ചാറിടും. അത് അമ്മയുടെ വീട്ടിലുണ്ട് അമ്മയുടെ വീട് അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണേ.
ആ ഹ് അഹ് ആഹ്.
അപ്പൊ അമ്മ അവിടെ പോവുമ്പോം ഈ കണ്ണിമാങ്ങ ഫോറസ്റ്റ് ഏരിയലുണ്ട് കണ്ണിമാങ്ങായിട്ട് ഇങ്ങനെ വരില്ലേ.
ആഹ് ഓക്കെ ഓക്കെ.
ആഹ് മാങ്ങ അവ്ടുന്ന് പറച്ചിട്ട് വരും. അന്നണ്ട് ഇല്ലെങ്കി. ആഹ് ഇല്ലെങ്കി അമ്മയുടെ ആങ്ങളെ അവരൊക്കെ ഇട്ട് വെക്കുന്നത് മമ്മിക്കും കൂടെ അവര് മീൻസ് പറിക്കുമ്പോ അവര് ഇട്ട് വെക്കും. അപ്പൊ അമ്മെ അവിടെ പോവുമ്പോ അവര് മമ്മി അത് എടുത്തിട്ട് വരും.
എടുത്തിട്ട് വരും ല്ലേ കൊറേണ്ടാവോ.
ആഹ് നല്ല കൊറേണ്ടാവും.
ആഹ് ഈ ഫോറസ്റ്റ് നിന്നൊക്കെ ഈ ആന അങ്ങൻത്തെ സല്യങ്ങൾ ഇണ്ടോ?
ആഹ് ഫോറസ്റ്റിലാ ആനകളൊക്കെ ഇണ്ട്ന്നാ പർഞ്ഞെ.
ഉം ഉം പൊർത്ത്ട്ടയ്ഞ്ഞ് നമ്മുടെ കാ ഹ് തോട്ടത്തിലേക്കൊക്കെ വന്ന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ?
ആനകൾ അവര് പട്ടിനെക്കെ വളർത്തുന്നുണ്ട് അപ്പൊ പിന്നെ എന്തൊക്കെയായാലും അവര് മറ്റേ ഇതൊക്കെയില്ലേ എന്താ. പ്രിൻസ്ന്ന് പറയുന്ന.
ആഹ് ഓക്കെ ഫെൻസിങ്ങ് ഇട്ട് വെഞ്ചേക്ക്യാ?
ട്രെഞ്ച്, കറണ്ട് ഷോക്കൊക്കെ. അവരുടെ തോ ആഹ ഫെൻസിങ്ങ് ചെയ്യാ തോട്ടത്തി കൂട്യൊക്കെ ആ സംഭവം ഇട്ടിട്ടുണ്ട്.
അത് ഗവൺമന്റാണോ ഇട്ടത് അതോ ഇവര് സ്വന്തം ഇട്ടാണോ?
ഇല്ല ഗവൺമെന്റ് ഫോറസ്റ്റ്കാര്. ഫോറസ്റ്റ് ഓഫീസ്ന്നാ അവരിട്ടത്. അപ്പൊ രാവിലെയൊക്കെ കറണ്ടൊക്കെ ഒണ്ടാവും അതിലൂടെ അപ്പൊ അങ്ങനെ ഒന്നും പോവരുത് ന്നൊക്കെ പറഞ്ഞിട്ട്. ഉം പിന്നെ. ആഹ് പിന്നെ കൊരങ്ങ് വന്നെല്ലാം നശിപ്പിച്ചു കളയുന്നു പറയും.
കൊരങ്ങ് ല്ലേ ഇപ്പൊ കൊരങ്ങ് കൊരങ്ങ്പ്പ ഇപ്പ എല്ലായിടത്തേക്കും ആയിട്ടുണ്ടല്ലോ കൊരങ്ങ്.
പിന്നെ ച
മൊത്തത്തിലിപ്പ എല്ലാട്ത്തും ഫുള്ള് കൊര്ങ്ങാൺല്ലോ നംടെ ഇവ്ടേം കൊരങ്ങിന്റെ ശല്യം കൊണ്ട് ബൈങ്കര കുട്ങ്ങീട്ടിണ്ട്.
ആണോ പിന്നെ ചക്ക്യൊക്കെ ആവുമ്പോ എന്തായാലും. ആഹ് ചക്ക്യൊക്കെ ആവുമ്പളെ. ആനകള് ആനകള് ഭയങ്കരമായിട്ട് വരും ഉം.
ആണോ ഉം.
ഭയ്ങ്കരായിട്ട് എറങ്ങാറുണ്ട്ന്നൊക്കെയാണ് പറയാ.
ഉണ്ട്ല്ലേ ആൾക്കാരെങ്ങനെ ഉപദ്രവിക്ക അങ്ങൻത്തെ പ്രശ്നങ്ങളുണ്ടോ?
ആഹ് എന്ത്?
ആന.
ആന ആൾക്കാരെ ഉപദ്രവിക്ക ഉപദ്രിവിക്ക അവര്. ട്ട് ഭയങ്കരായിട്ട് സൗണ്ടൊണ്ടാക്കും മറ്റേ എന്താ ഈ. ഡ്രമ്മൊക്കെ കൊട്ടീട്ട് സൗണ്ട് ഒണ്ടാക്കും അപ്പൊ സൗണ്ട് കേട്ടിട്ട് ആന ഓടിപ്പോവുന്നൊക്കെ പറയും.
ആഹ് ഓക്കെ ഓക്കെ ആനങ്ങെനെ നേര്ത്തെ അങ്ങനെ അനുഭവണ്ടായിട്ടുണ്ടോ?
ഇല്ല എനിക്ക് അനുഭവൊന്നുല്ല ഞാനവിടെയല്ലല്ലോ ഞാൻ എന്റെ വീട്ടിലല്ലേ.
ആഹ് ഓക്കെ ഓക്കെ അല്ല അവിടെ പോയി നിക്കുമ്പഴൊക്കെ.
ഇല്ലിയില്ല.
ഇല്ലല്ലേ ആഹ്.
ഉം ഉം പിന്നേ നിങ്ങള് പനീർ കറി വെക്കോ?
പനീർ കറി ഇല്ല ഞങ്ങള് വെക്കറില്ല.
വെക്കാറില്ല
ഇല്ലല്ല
അതെന്താ
ഇല്ല അറിയില്ല പനീറ് കറി അങ്ങനെ വെക്കാറില്ല. ആഹ് വെയ്ച്ചിട്ടില്ല. കഴിച്ചിണ്ട് കഴിച്ചിണ്ട് അല്ലാണ്ട് വെക്കാൻ അറിയില്ല.
ആഹ് ഇല്ല നമുക്കും വെക്കാനൊന്നറില്ല നമ്മളിങ്ങനെ യൂട്യൂബ് ഒക്കെ നോക്കി വെക്കും അങ്ങനെയൊക്കെ.
നല്ല നല്ല സാനാണല്ലോ ശരീരത്തിന് നല്ല സാനാണല്ലോ.
പനീർല്ലേ ഉം പനീർ മട്ടർ മട്ടർ പനീർ അങ്ങനെ ക്കെ കൊറേ വിഭവങ്ങളുണ്ടല്ലോല്ലെ മട്ടർ മട്ടർ മട്ടർ മീൻ ഫ ഗ്രീൻ പീസ്
ആഹ് ഓക്കേ കാര്യം
ആഹ് മട്ടർ മട്ടർ ബട്ടർ
ആഹ് ആഹ് ആഹ്
അല്ലെ അങ്ങനെയൊക്കെ ആഹ് അങ്ങനെന്തൊക്കെയോ ഐറ്റമുണ്ടല്ലോല്ലെ? ഏതാ ബട്ടറോ?
ആഹ് പനീർ പനീർ
ഉം പനീർ അതെ, പക്ഷെ അവിടൊക്കെ എങ്ങനെയാ? അവിടെ എങ്ങനെയൊക്കെയാ പൈസ വരുവാ നിങ്ങടെ ഏരിയല്.
പനീരാ പനീര് അറിയില്ല അങ്ങനെ വാങ്ങലില്ല നമ്മൾ ഹോട്ടലിന്ന് കഴിക്കാന്നല്ലാണ്ട്
ആഹ് നിങ്ങള് സ്വന്തം ഉണ്ടാക്കാറുണ്ടോ?
ഇല്ല സ്വന്തം ഉണ്ടാക്കാറില്ല.
ഞങ്ങള് സ്വന്തം ഉണ്ടാക്കാറുണ്ടായിരുന്ന് ഞാൻ രണ്ട് മൂന്നട്ടം ഉണ്ടാക്കി
ട്രൈ ചെയ്തിട്ടുണ്ടോ? പിന്നെ സക്സസ് ആയിരുന്നോ?
ആഹ് അത് സക്സസ് അത് കൊഴപ്പൊന്നുല്ല അത് പണ്ടായിരുന്നുട്ടോ. ഇപ്പളല്ല ഞാൻ ഇപ്പൊ ചുമ്മാ ഓർത്തന്ന് പറഞ്ഞതാ പിന്നെ നിങ്ങൾ ഇതുണ്ടാക്കാറുണ്ടോ എന്താ അറിയോ ഉം ബന്നൊക്കെ ഉണ്ടാകാറുണ്ടോ?
ബന്നോ?
ഐസ്ക്രീം ഉണ്ടാക്കാറുണ്ടോ? ആഹ്
സ്കൂള്ന്ന്പണ്ട് ഇണ്ടാക്കിട്ടുണ്ട് ഇപ്പൊന്നും ഇല്ല. ഉണ്ടാക്കാറുള്ളു അതാണ് തെരക്കും കാര്യങ്ങളൊക്കെ
ഞങ്ങളങ്ങനെ പനീർ ആഹ് ദൻ ഏഹ് ബന്ന് അതുപോലെ ഐസ്ക്രീം
ആഹ് ആഹ്
ആഹ് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഉം
ബന്നൊക്കെ ഉണ്ടാക്കാനെങ്ങനെ അറിയാം?
ബെന്ന് യൂട്യൂബക്കെ നോക്കി ഉണ്ടാക്കുന്നതാണ്.
ആഹ് ആഹ് ആഹ്
ബന്ന് സിസ്റ്ററാണ് ഉണ്ടാക്കുന്നത് ട്ടോ.
അതില് ഓവനുണ്ടോ?
ഓവനല്ല അവളിങ്ങനെ അടുപ്പില് അടുപ്പില് വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്ന ഒരു സിസ് റ്റങ്ങനെ എന്തൊക്കെയോണ്ട് ആഹ് അടുപ്പിൽ ആദ്യം തീയിട്ടി ട്ട് അവനെന്തൊക്കെയോ പാത്രം വച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കും.
അടിപൊളിയായിരിക്കുല്ലോ
പക്ഷേ അവളുണ്ടാക്കിയതിൽ ഈസ്റ്റ് കൂടിപ്പോയി. വന്നിട്ട് ആഹ് ലേശം പുളി അങ്ങനെ എന്തോ ആയിപ്പോയി.
ആഹ് ആഹ്
അ ഒരു വട്ടെ അവരണ്ട് ഒരു വട്ടം വറ്റി ഉണ്ടാക്കിയിട്ടുള്ളു
ആഹ്ആഹ് പിന്നെ ട്രൈ ചെയ്തില്ല
പിന്നെ പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണല്ലോ അതെ പാല് ആഹ് പാലിനൊക്കെ ഭയങ്കര വെല കൂടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ
ഉം ഇപ്പൊ യുദ്ധം ആയോണ്ട് നിങ്ങള് ബാധിച്ചിണ് ണ്ടോ
പക്ഷേ യുദ്ധക്കെ കഴിഞ്ഞില്ലേ
യുദ്ധംകഴിഞ്ഞിട്ട്
ഗ്യാസിനൊക്കെ ആയാലോല്ലേ പൈസ കേറിയത്
അതെതെ വല്ലാണ്ട് കൂടിയിലേ
ഉം
ഗ്യാസിനാണെങ്കിലും എല്ലാതിനാണെങ്കിലും
ശെരി
ഓക്കെ